ആ
ആഹ് എന്തൊക്കെ....
നല്ല വി ശേഷം അണ്ടാ.... ആഹ് ഇപ്പൊ കേൾക്കണ്ട് കേൾക്കണ്ട്.... ഇല്ല മയക്കാർ ഇങ്ങനെ മൂടി നിൽക്കണ്ട്.....
ആ ചായകുടിയൊക്കെ കഴിഞ്ഞോ....
ആഹ്
ഉം എന്താ കടിയക്കെ....
കടി എന്ത പയംപൊരി ആണ്..
ഉം ആ എല്ലാ ദിവസം എണ്ണക്കടിക്കെ ഉണ്ടാക്കോ....
എന്തെങ്കിലൊക്കെ ഇ ചില ദസങ്ങളൊക്കെ ഉണ്ടാക്കുംന്ന്.....
ആഹ് കുട്ടികള ഉണ്ടാവോ പിന്നെ അങ്ങനെ വേണ്ടല്ലേ അല്ലടെ കുട്ടികൾക്ക് എത്ര ആയി.......
എന്റെ കുട്ട്യാൾക്ക് ഒരാളെ.... പതിനൊന്ന് വയസ്സ് ഒരാള് ആറ് വയസ്സ്.... ഒരാള് മൂന്ന്സ് കായി....
ആ ചെറിയ കുട്ടി ഇണ്ട്ലേ....
ആ....
ഉം രണ്ടാ സ്കൂൾക്ക് പോവുന്നു ഉണ്ടല്ലേ ഉം ഉ അപ്പൊ സ്കൂൾ തുറക്കാൻ തിരക്കൊക്കെ ആവോളോ..
ആ സ്കൂൾ തുറക്കാൻ തെരക്ക് പെരുന്നാതെരക്ക്
ഉം ഉം അതന്നെ.... എല്ലാ തെരക്കും കഴിഞ്ഞോ കോ തിരക്കൊക്കെഴില്ലോ കുട്ടികളൊക്കെ സ്കൂൾപോയാൽ ല്ലേ
ആഹ....
ഉ പിന്നെ വേറെ എന്തൊക്കെ വിശേഷം......
വേറെ എന്തൊക്കെങ്ങനെ പോ.....
ഉ രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കണോ അത ഒന്നിച്ച് ഉണ്ടാക്കുവോ.
ആ രാത്രി രാത്രിക്ക് ഉണ്ടാക്കണം
ഏ
രാത്രിയേക്ക് വേറെണ്ടാക്കണംന്ന് അസർ നിസ്കച്ചിട്ട് ചോറ് അസർ നിസ്കരിച്ചിട്ട് തുടങ്ങും അസർ നിസ്കാരം കഴിഞ്ഞീട്ടാണ് തുടമംന്ന് പറയ
അതല്ല അപ്പൊ ഒന്നിച്ച് അപ്പൊ എന്തോ ഒന്നച്ച് വെക്കൂലെ
ഒന്ന്ച്ച വെക്കാൻ പറ്റൂല
ആ് കൊറെ ആളുണ്ടോ ഇമീ വാ പ്പിയൊക്കെ ഉണ്ടോ.
ആഹ അവരുണ്ട് പിന്നെ ഞങ്ങള് താ ന്നെ ഉള്ളു.
ആഹ ചപ്പാത്തി അങ്ങനെ എന്തേലും ഉണ്ടാക്കോ
ഏ അങ്ങനെയൊന്നും ഉണ്ടാക്കൂല
രണ്ടു നേരം തന്നെ ചോറ് വെക്കൂല്ലേ അങ്ങ് തെളപ്പിച്ചന്നെ വെക. അടുപ്പത്തിച്ചു വെക്കും
ആഹ
ഓ അന്നെ സമ്മയിക്കണം രണ്ടു നേരം കത്തിച്ചു പറിയുമ്പോ ഇവിടെ ഒരു നേരം തന്നെ വെക്കല്ല ഞങ്ങൾ റൈസ് കുക്കറിലണ ഗ്യാസ് മെ
ഏ.
എന്നെക്കിലും അടുപ്പത്തിച്ചുള്ളു ബേ ലക്കൊന്നും പണിയൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് മാത്രം അടുപ്പ ചോറ് പോലെ ഞായറാഴ്ച. ഇപ്പ രണ്ടാഴ്ച കടുമ്പക്കെ ഇത് കൊറച്ചായത കൊണ്ട് ആകെ മൂന്ന് നണല്ലേ അപ്പൊ ഒരു മടി രാവിലെ നടർത്ത ആകും വേണം ഇന്ന് റൈസ് കുക്കറാണ് വെച്ചാൽ ആഹ് എന്നാല് രണ്ടു നേരം ഇങ്ങനെ വെച്ച് കളിക്കണ്ടല്ലോ. പണിന്നെല്ലേ എനിക്ക് ഉച്ചവരെ പണിണ്ടവൊള്ളൂ ബാങ്ക് കൊടുക്കും അത് കഴിഞ്ഞം പ്പ പണിയില്ല പിന്നെ പിറ്റേസം രാവിലെ തൊട്ട് ഉച്ചര്. ഉച്ചക്ക് ഉച്ചക്ക് ശേഷം ഫ്രീയാ ചോർന്ന കഞ്ഞ
ആഹ
ഉം. വേറെന്തൊക്കെ. അ കറികളൊക്കെ പ- റ്റോ. വൈകിട്ട് രാവിലത്തെ ഉചക്കത്തെ കറി പറ്റോ. ഏ
ആഹ
അ അതും പറ്റൂലെ അള്ളാ അപ്പൊ പണിന്നല്ലേ. രാവിലത്തൊട്ട അന്ത്യാവോളം പണിെടുക്കണ്ടേ.
രണ്ട് രണ്ട് മണിയാവും.
ഏ. പിന്നെ ഉച്ചക്കൊന്ന് കട ആഹ. ചോർന്നിട്ട് പിന്നെ വീണ്ടും തുടങ്ങണ്ടേ യാത്ക്കക്കിന്.
ആ പിന്നെ വീണ്ടും തുടങ്ങണം. പിന്നെ നാല മണിക്ക് ശേഷം വീണ്ടും തുടങ്ങണം.
ആഹ മളെ എന്നാലും ഇവിടെ സമയം കുട്ടികൾക്ക് സ്കൂളന്ന് പറഞ്ഞ തീരെ ഒഴവുണ്ടാവല അതെ ആയിറ്റ സ്കൂള്ട്ട് വരും ചെയ്രുന്നാലും
ഞമ്മള ഞമ്മളെ അറസ്റ്റൽ ഓര ഇത്തരടക്കാനായിരുന്നു
അതെന്നെ അല്ലേ അയ്റ്റേ സ്കൂൾട്ട് വരുമ്പോ എന്തേലൊക്കെ ഉണ്ടാക്ക ഒക്കെ വാണ്ടെ നാലുമണിയാകുമ്പോഴ്‌ത്തിനൊക്ക അപ്പൊ അപ്പളും പണിന്നല്ലേ അറിം നമ്മ കുട്ടികൾ ചെറുതാമ എന്തങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ട. വൽതായ പിന്ന ഒന്നും വേണ്ട പ ഇൻ്റെ കുട്ട്യാള് ഒക്കെ വൽതായതോണ്ട് ന്നണ്ട. ഇവടെ ചായന്നെ വേണെന്നില്ല ഇവടെ എൻ്റെ ഹസ്ബൻ്റ്ഡെങ്കി മാത്രേ ചായ ഉണ്ടാക്ക ഞാനൊന്നും കുടിക്കൂല. ഒരു കടിയൊന്നും വേണന്നില്ല അത് ചെൽപ്പോ ഒരു പണിക്കൊക്കെ പോയ വൈ ചായ കുടിക്ക ഇവടെ നാല് മണി ഇവടെ അസറ്സ്കരിച്ച് കഴിഞ്ഞ പോകും തറവാട്ട്ക്ക്. അപ്പർത്ത്ക്ക് പിന്നെ മഗ്രിബാ പോയിവരുള്ളൂ. എല്ലാരോടും കൂടു മരെക്കളൊക്കഅവ്ട കൂടും. നാത്തൂമാരുണ്ടാവും
ഏ ഇവടിം അസറായ വരും മൂത്തഛമ്മാരും ഒക്കെ വരും. രാത്രി പത്തണിയാവോളം ഉണ്ടാവും
അത് തറവാടാ ആഹ് ചെറിയ മകനാവുല്ലേ
ആഹ്
ഇവടെ അങ്ങനെല്ലാം ഞങ്ങൾ അടുത്തടുത്താണ് എളേച്ചി പ്പൊ കര്തീക്ക്ണ് സ്കൂൾ തുറ കാലായില്ലേ അപ്പൊ പിന്നെ ആ മരിച്ചിട്ടേ മൂന്ന് മാസായ് അമ്മ മര്ച്ച്ട്ട് ജനുവരി എട്ടാം തീയതി മരിച അപ്പൊ പിന്നെ. പെര് പെര്ന്നാളൊന്നും വല്യ കഴിഞ്ഞ പെരുന്നാള്ണ്ടാക്കിട്ടില്ല ട്ടോ പെര്ന്നാ പക്ക അപ്പൊ ഇന്ന എൻ്റെ ഓപ്രഷം അങ്ങനെ ഒരു ഇതുണ്ടായ്നില്ല ഇപ്രാവശ്യം വലിയതൊന്നും ഇല്ല പെരുന്നാളൊന്നും എന്നാലും ഞങ്ങള്. തറവാട്ട്ക്കോകുമ്പോ എന്തോരു കുഴപ്പം എളച്ചടെ കൂടോതികും അവ്ടെ വർക്കേരിക്കും എല്ലാരും പങ്ങട തറവാട്ട്ക്ക് കേറുമ്പോ ടങ്ങേറാണ് അറിം ഉമ്മല്ലാത്തൊണ്ട് നമ്മക്ക് അങ്ങനെ ശീലിച്ചെ ആഹ് ഉണ്ടായിട്ട് ഞമ്മ കാലിൻ്റോപ്പിൽ മറ്റെന്തറയോ ഉച്ചക്ക് ചോറ്ന്നാലും പോകും. ഉചെര്നാലും പോകും. ഉമ്മാൻ്റെ കാലിൻ്റോട്ടിൽ പോയി
ആഹ്
എങ്ങന എല്ലരോടും എന്നിട്ട് ഇമ്മിം കൂടും അങ്ങനെ വർത്താനം വെച്ച് കഴിഞ്ഞാല് വർത്താൻത്തിന് കുഴപ്പൊണ്ടായി മരിക്കുന്നവരെ നല്ല സംസാരായ്നു വച്ചത്ട്ടോ ഇവിടന്ന് മരിച്ചിട്ട് കൊണ്ടോയ്തര്ന്നു. ബെഡ്ന്ന് എടുത്തിട്ട് കിട്ടാതെ പിന്നെ പനി വെച്ചാലും പോരാ രാവിലെ അന്നന്ന് മൂത്രം പോയപ്പോ കുളിപ്പിച്ച്ട്ട് വറച്ചു പനിച്ചു. അങ്ങന ഡോ ട്ത്ത്കൊണ്ടോയ് അപ്പോ ഓല് ഉമ്മാനെ ആർട്ടിന്റെ ഡോക്ടറെ കാണിക്കണം അവ്ടെ കൊണ്ടയ്പോ ഡോക്ടർ ഉമാക്ക് കുഴപ്പല്ല പനിയല്ലെ അവിട്ത്തെ മരുന്ന് കൊടുത്താതിന്ന് ത് ഇവിട്ന്ന് മരുന്ന് ചോയിച്ചിട്ട് കിട്ടാണ്ട് കാല് ആഹ് പ്രായ ആയ്നു കാലുമന്ന് ബ്ലഡ് ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ അപ്പൊ എന്റെ മാപ്പള പറഞ്ഞേന് നമക്ക് എന്താന്നറില്ല അന്ന് രാവിലെ കൊണ്ടോയി കൊട് ന്ന്‌ക്ണു ആ ഉമ്മാനെ കാണിക്ക്ണ ഡോക്ടർ ഒന്നു കൂടി കൊണ്ടോകല്ലേ മഗ്‌രിബ്‌ നിസ്കരിച്ചിട്ട് മാളെ അതെ ഒരു കൊഴപ്പൊന്നു ഇല്ല വല്ലാതെ അപ്പൊ കാലിന് സൂചി വച്ചോണ്ട് ഗ്ലൂക്കോസ് കയറ്റാന് മൂത്രത്തിന് ട്യൂബ് ഇട്ട് ഉച്ചക്ക് അയ് ഞങ്ങൾ ആംബുലൻസ് വിളിച്കാണ്ട് ഞാനു എന്റെ നാ ത്തുനും എളച്ചിം എന്റെ മാപ്പളിം പാടെ കൊണ്ടോയി ആബുലൻ
ആഹ്
ഇതാണ്എല്ല് കൂടിട്ട് വോന്റീടർക്ക് മാറ്റിരുന്നു അപ്പൊ ഇന്റ എ ട്ടത്തിന്റെകുട്ടികാർഡിയോളജി ഡോക്ട ഓൻപാലക്കാടണ് അപ്പോ ഓൻക്ക്‌വിളിച്ചോക്കിയപ്പോ ഡോക്ടർക്ക് സംസ സംസാരിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു നമ്മുടെ പ്രൊസീജിയർ ആണത് രണ്ട് മണിക്കൂറിലപ്പുറം പോകൂല എല്ലാം കഴിഞ് കുണു ഒരു കുഴപ്പുണ്ടാ പനി അടി ഇരിക്ക്ണത്ആ മളെ പോയിന്റെ വിളിച്ച ഇത് കാരണം ഇന്റര്ത്‌ ഇന്റെര്തു ഉണ്ടായിട്ടുണ്ട് കൺടക്ട് വിട്ട്ക്ക് കൊണ്ടോയിക്ക്ന്ന് പയാം സം എല്ലോരും ക ശരിയാവു ലാഡോക്ടർ സംസാരിച് ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞു എന്റെമാപ്പളനോട് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു ചിലപ്പോ നമ്മള്കൊടുതാല്‌രണ്ട്ദിവസം വെറ്റുലേറ്ററിൽ കിടത്തി പിന്നെമൂന്നമത്തെ ദിവസ എടുത്ത് തരി നമക്ക് അപ്പൊ ഈ രണ്ട് മണിക്കൂറി തായ സം ഉള്ളുത്തലാ അക്കെവെറു ത്തെഎന്തെന്തിന കെട കിടത്ണത്അങ്ങനെ പറഞ്ഞ് എന്താ ഓല് ആഹ് അല്ല ഐസ്‌യുവിന്റെവലിയ ഐസുക്ക്മാറ്റി ഇങ്ങനെ ഇന്തൊക്കെ കൊടു ഇങ്ങളെഓക്സിജൻ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങളെ പുറത്ത്‌ക്ക് ആക്കി വണെങ്കിൽ ഞങ്ങളെകൂടിട്ട് എല്ലാരും ചത്തിയന്മാരുടെ കുളിച്ചു ഒരുങ്ങിയിട്ട് ഞങ്ങള് പിന്നെ കുടിയേക്ക് പോവാപറഞ്ഞു അപ്പോകൊഴപ്പൊന്നുമില്ല ഇങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു ഇ മെഷീൻ എടുതൊളി ഇമ്മമരിച്ചിക്ക്ണു അതുവരെ അയ്റ്റ് ഉള്ള് ന്ന് സംസാരിച്ച് വലിയ വെന്റിക്ക് മാറ്റോളംസംസാരിച്ചു അര മണിക്കൂർ ഇടുത്തിയിരുന്നു അപ്പം മരിച്ചു ചെയ്തുഅത്രേ ഉള്ളു പിന്നെ അത്രേ ഈ മഗ്‌രിബ്എട്ട് മണിക്ക്‌ഞങ്ങൾ കൊണ്ട്പോയിഎഴര എട്ട് മണിക്കൊ കൊണ്ട് പന്ത്രണ്ട്മണിയാപ്പോ മരിക്കുകയും ചെയ്തു. അത്രയൊള്ളുവന്നിട്ടുള്ളൂ അതിന്റെ മാപ്പിള്ളക്ക് വെറുതെ ഓടത് ഒക്കെ കൊണ്ടര്അല്ലേ കൂടി കടന്ന് മരിച്ചു
ആണോ
അങ്ങനെ ആയിരിക്കും ഒരെ മൻ സംമാരെ കാര്യം അതെന്നെ അപ്പൊ പിന്നെ എന്താ പറയോ അന് കഴിയുമ്പോ ഭയങ്കര ടെൻഷനും കാര്യ ഒക്കെ അയി ഇതാണ് അനിയമാരൊക്കെ ഗൾഫ് ഇബൽനാട്ടിലുണ്ട് എന്നു രാത്രിയാലട്പ്പോം മഗ്‌രിബ്‌ നി കഴിഞ് റോട്ടിൽ പോയി ഉമ്മാക്ക് എന്തൊലുംഞങ്ങക്ക് ഒക്കെ തിന്നാ പോയെന്റപുറത്ത് ഇമ്മക്കും മക്കളുംവേറെ കൊണ്ട്‌രും എന്നിട്ട് ഉമ്മനെകെട്ടി പുടിച്ച് കെടക്കും ഒരു ഒമ്പത്‌മണി ആയാൽ എന്നിട്ട് ഇങ്ങട്ട് വരു ഒള്ളൂ എന്നും പോകും അപ്പൊ ഇതിന് ഭയങ്കരടെൻഷൻഅയെഡോക്ടർ ആഹ് മളേ
ഇപടെ അങ്ങനെണ്ആ പായിലൊന്ന് കടന്ന്‌ ഓന് ആ പായിൽ ഒന്ന് കിടന്ന്
കിടന്ന് പറ്റി പിടിച്ചിട്ട് കിടക്ക ഇമാടെ കാലിൽ ഒന്ന് ഉഴിഞ്ഞെടുക്കും കയ്യിലൊന്ന് ഉഴിഞ്ഞെടുക്കും ഇതി മക്കു ടെകയ്യോക്ക് ഒരു ഉമ കൊടുത്ത് എന്ന ഒരു ദിവസം അങ്ങനെ തന്നെയാണ് ഒരു ദിവസം ഇല്ലാതൊപോകും. എന്നും അങ്ങനെത്തനെ ഞാൻ ഒരു ദിവസത്ക്ക് എന്റെ കുടിക്ക് പോയാലും വൈകുന്നേരം തിരിച്ചു വരും നിക്കൂല എന്നാലുഇത് വരുമ്പോഴേക്കിന് ഇജ്നീച്ചിട്ട് നിക്കാൻ വജങ്കി ലും ഓ ജനലിമോ പുടിച്ചു നീച്ചിരുനോക്ക് ത്രേ വണ്ടിന്റ ഒച്ച കൊട്ടലും വന്ന്ക്ണോ ഒലേ സ്കൂട്ടിന്റെ ഓച്ച കോക്കുണ്ടോന്ന് എന്റെ മക്കളൊക്കെ ചിത്ത പറിഎന്താ ഞങ്ങൾക്ക് കൊടുക്കൂലക്കൂലെഒന്ക്ക് അല്ലെ ഒന് വര്ണത് ഇകാക്കെപോടിയി ജനൽ തുറന്നിട്ക്കാ ഇപ്പോഇക്ക്ഇങ്ങനെ ഓലോക്കെ പറഞ്ഞിക്ക അറിയുമ്പതന്നെ കണ്ണ് ഉണ്ടാവുമ്പളകണിന്റെ വേല അറിയില്ല പോകുമ്പൾ ഉള്ളും അറിയാറ് ഉം